ഹലോ
കേക്കുന്നുണ്ടോ?
കേൾക്ക്ന്ന് ണ്ട്
ആഹ് എന്തടാ വിളിച്ചേ
ഫുഡ്‌ ഒ ക്കെ കഴിച്ചോ?
ആ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ചോ ഇന്ന് ഇന്നേ ഇന്ന് ചോറും, മീൻകറിയും പിന്നെ പാവയ്ക്ക തോരനും, അച്ചാറുണ്ടായിരുന്നു.
ആ യിട്ട് തോന്നി
ഉം.
ഫുഡ്ഒക്കെ നല്ല ഉണ്ടാക്കുന്ന ആളാണോ?
ഫുഡ് ആ നല്ലോണംന്ന ചോയിച്ച ഞ്ഞാൽ ല് ഒരുവിധംക്കെ ഉണ്ടാക്കും നിന്നെപ്പോലെ ഒന്നും ഉണ്ടാക്കാൻ എനിക്കഅറിയില്ല ട്ടാ
ബിരിയാണി ഒക്കെ ഉണ്ടാക്കും മന്തി
ആ ബിരി മന്തി ഒന്നും എനിക്കറിയില്ല മന്തിഒക്കെ ഞങ്ങള് ഹോട്ടല് പോയിട്ട് അതെലെ എങ്ങനെയാണോമന്തി എങ്ങനെ ഇണ്ടാക്കാ
മന്തി നമ്മളെ റെസ്റ്റോറന്റിലുള്ള അതേപോലെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ നല്ല അടിപൊളിയ ആയിട്ട് ഇ ണ്ടാക്കാൻ കഴിയും.
പറ്റൂല്ലേനക്ക് മന്തിന്നും അറിയില്ല ഞാൻ ബിരിയാണി നൈ ച്ചോറൊക്കെ ഇണ്ടാക്കും. പിന്നെ ഫ്രൈഡ് റൈസ് അതെയ ഇൻക്ക് അതിന്റെ ഒന്ന് പറഞ്ഞു തരുമോ എങ്ങനെയാ ഇണ്ടാക്കാന്
ആ നമ്മള് എന്താ അരി വാങ്ങീട്ട് ബസ്മതി റൈസ് അരി വാങ്ങാ ചുവപ്പ് അരി വാങ്ങണം മന്തിക്ക് വെള്ള അരിയിണ്ട്
ചുവപ്പോ
ആ ചുവപ്പ് ഒരു ചൊവന്ന കളറയുള്ള അരിയിണ്ടല്ലോ
ആഹാ ഏതാ ഏത് ഏത് ക ഏത് കമ്പനിയുടെ-
ബസ് ബസ് മതി സെല്ലാ റൈസ്
സെല്ലാറൈസ് അല്ലേ ആഹാ
എന്നിട്ട് അത് നമ്മള് അയ്ക്കുള്ള സാധനങ്ങളൊക്കെ മന്തിക്കുള്ള സാധനങ്ങള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓല് ആ പേക്ക് ഇടുത്ത് തരും അയ്യ മാഗി ക്യൂബ് അയിക്കുള്ള സണ്ണിണ്ടാവും ആ അയിക്ക് ഉള്ള ആ കറുത്ത നാരങ്ങൊക്കെ എല്ലതും ഉണ്ടാവും മന്തിക്ക് പൊടി അതിന്റെ പേക്ക് തന്നിട്ടില്ലേ ആ പേക്ക് മതി
മാളിൽ പോയിട്ടാണോ നമ്മള് വാങ്ങി
എവിടന്ന് കടയിൽ നിന്ന് കിട്ടും സൂപ്പർമാർക്കറ്റിൽ നിന്ന് അവിടന്നൊക്കെ കിട്ടും
ആഹ് ആഹ് ആഹ് എന്നിട്ട്-
എവിടെന്നും കിട്ടും ഏത് കടേന്നും കിട്ടൊല്ലോ
കിട്ടുവല്ലേ ആഹ് ആഹ് ആഹ് അല്ല നമ്മളിവിടെ നാട്ട് നമ്മുടെ നാട്ടും പൊറത്താണ് അപ്പൊ നാട്ടും പൊറത്ത് അങ്ങനെ- അങ്ങനെയൊന്നും കിട്ടൂല നമുക്ക് പിന്നെ ടൗണിലേക്ക് പോകണം അതാ ഞാൻ ചോദിച്ചേ മാളിലോ സൂപ്പർ മാർക്കറ്റിലോ-
അല്ല ടൗണിൽ പോയാൽ കിട്ടുംഏത് കടയിൽ പോയാലും ഇപ്പ അതൊക്കെ എല്ലോടത്തും ഉണ്ടാവുവല്ലോ
ഇണ്ടാവും അല്ലേ ആഹ് ആഹ് ഞാൻ പിന്നെ അത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല മന്തി പിന്നെ കുട്ടികളെ കൂട്ടിട്ട് പൊറ - ത്ത് പൊയിട്ട് കഴിക്കുന്നോണ്ട്
ആഹ
അത് എനിക്ക് അറിയില്ല നീ എങ്ങനെയ ഇണ്ടാക്കുന്നെ എനിക്കൊന്നു പറഞ്ഞു-
ഞാനു ഇണ്ടാക്കിയ- ക്കുന്നെന്ന് പറഞ്ഞാ അത് കൊണ്ട വന്നിട്ട് വെള്ളത്തിലിട്ട വയ്ക്കുക കൊറഞ്ഞ ഒരു ചൂടു വെള്ളം ഇണ്ടാക്കി വയ്ക്കുക ചെറുതായിട്ട്-
ആഹ്
എന്നിട്ട് അയിലോട്ട് ഇട്ട് വക്കുക അരി ഇരുപത് മിനിറ്റോളം അതിലിട്ട് വെക്ക അപ്പൊത്തിന്നെ തന്നെ- കുതിർന്ന വരും നമ്മള് വെള്ളൊക്കെ അടുപ്പ - ടുപ്പത്ത് വെച്ച് തെളച്ച് വരുമ്പോഴത്തേക്ക അത് കുതിർന്നു വരും അപ്പോഴൊക്കും നമ്മള് ചിക്കനൊക്കെ വലിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവരണം ചിക്കനൊക്കെ വെട്ടിയിട്ട് ചെറുതായാലും - പ്രശ്നൊന്നുമില്ല നമ്മുക്ക് സ്വന്തമായിട്ട് കഴിക്കാണെങ്കിൽ അതൊക്കെ മതി പൊറത്തിന്ന് കറി വരികയാണെങ്കിലൊക്കെ കൊറച്ച് വലിയ കഷ്ണൊക്കെയായിട്ട് മുറിച്ച് കൊണ്ട് വരണമല്ലോ
ആഹാ
അങ്ങനെ കൊണ്ടു വന്നിട്ട് അത് മാഗ്നേറ്റ് ചെയ്ത് വെക്കാ മ എന്താണ്- മന്തിപ്പൊടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മാഗി ക്യൂബ് തക്കാളി സോസ് ഉണ്ടല്ലോ- ചെപ്പേ അതൊക്കെ ഇട്ടിട്ട് പിന്നെ കുരുമുളക് പൊടി നല്ല- ജീരക ഉണ്ടല്ലോ പൊടി പൊടി അതൊക്കെ- നല്ലോണം ഒന്ന് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം മാഗ്നറ്റ് ചെയ്ത് ഒരു പത്ത്‌ പത്ത് - പതിനഞ്ച് മിനിറ്റ് അത് വെക്കണം അപത്തെന് നമ്മള അരി ഉണ്ടല്ലോ- വേവിക്കാൻ വെച്ച് വെള്ളം തെളക്കുന്ന സമയത്ത്- ഈ അരി അതിലോട്ട് ഇട്ട് കൊടുത്തു തെളപ്പിച്ചോ തെളപ്പിച്ചെടുക്കുമ്പോത്തേ നമ്മടെ ചിക്കനെക്കെ- നല്ല ഉഷാറായിട്ട് മസാലൊക്കെ പിടിച്ചിട്ടുണ്ടാാവും
അതെ അല്ലേ ആഹ് ആഹ്
പിന്നെ നമ്മളൊരു പനോ ഒരു ചെമ്പോ വല കൊറ തോനെ - പക്ഷ അധികം വെക്കുവാണെങ്കിൽ വല്ലിയ ചെമ്പ് തന്നെ വെക്കേണ്ടി വരും ഗ്യാസ്മായയാലും- അടാപ്പത്ത് വെക്കണ ഈ കറിയേറ്റൊം കംഫൊർട്ട് ട്പ്പത്ത് വെച്ചാന്താറ്യൊ കണലിണ്ടാവും കണല് കനലിണ്ടല്ലോ
ആഹ് ആഹ് അതെ
കണലിണ്ടായാൽ കണലതിന്റെ മൊകൾ കൂടെക്കെട്ട് കൊട്ക്ക ഗ്യാസ്മ്മെ വെച്ചിട്ട് ണെങ്കില് കാനലൊന്നു ഇട്ടൊട്ക്കാൻ കൈല ഞാനട്പ്പത്താ മന്തിണ്ടാക്കല് ന്നെ ആര്യൊര് നംള് ബിരിയാണിക്ക് വേവിച്ചിട്ക്കൊല്ലോ നംളാരി ചോറ്
ആഹ് അഹ്
അനെ മുക്കാ ഭാ മുക്കാ ഭാ ഭാഗം വെന്തിട്ട്യാ മതി വെന്തിട്ട് പിന്നെ അത് ഊറ്റ്യെക്കാ പിന്നെ ചെമ്പട്പത്ത് വെച്ചിട്ട് നംളെ സൺഫ്ലവറോയിൽ ഇണ്ടല്ലോ മ്ള് പിന്നെ വെള്ളത്തിന് അരി വെക്കുമ്പണ്ടല്ലോ അതിലോട്ട് ഉപ്പ് ഏലക്കായി പട്ട പൂവ് പിന്നെ എന്താ സൺഫ് ഫ്ലവറോയില് ഒക്കെ ഇത് ആഹ് നാരങ്ങി നാരങ്ങ നീരല്ല നാരങ്ങ കർത്ത നാരങ്ങെല്ലേ അ അത് ഇട്ട് കൊടുക്കണം അ ഞാൻ പറയാൻ മർന്നാതാണ് ട്ടോ അങ്ങനെ ചോറൊക്കൂ റ്റീട്ട് പിന്നെ വേറെ ചെമ്പ് വെച്ചിട്ട് ഐക്ക് സണ്ണ് ഒയ്ച്ചൊട്ക്ക സണ്ണൊയ്ച്ചിട്ട് മേ ഈ മാഗ്നെറ്റേയ്ത് വെച്ചാ അവ ചിക്കനൊക്കൊന്ന് ചെർതായ്ട്ടൊന്ന് ഒന്ന് ഫ്രൈയ്യെയ്തിട്ക്ക
ഫ്രൈ ചെയ്തെട്ക്ക ആഹ്
ഇത് ചെറ്യേ തായ്ട്ട് മതീട്ടോ ഇന്നിട്ടൊ ഒരു ഭാഗം ഫ്രൈ ആയി വെര്നെ സ് സമയത്ത് മറ്റേ ഭാഗം മർച്ചിട്ടൊട്ക്ക
ആഹ്
പിന്ന അംളെ വേവിച്ച ആ ചോറ് ഇതിന് മുകൾക്കിട്ട് കൊട്ക്ക
ഹാ
എന്താണ് മന്തിൻ്റെ പൊടിട്ടൊട്ക്ക അതീന്ന് എന്താറ്യോ പ ഫ്രൈ ചെയ്തെട്ത്തിട്ടൈന്ന് കൊർ ച്ചെണ്ണ മാറ്റിവെക്കണട്ടോ
മാറ്റിവെക്കണം
മാറ്റി വെക്കണ എന്താന്നറ്യോ ആഹ് എൺ അയില് ഒരു അയ്ൻ്റെ ചോപ്പ് കളറൊക്കായി വരാൻ വാണ്ടീട്ട് അംളെ മഗ്നേറ്റെയ്ത് വെക്കുമ്പൊ ചോപ്പ് കളറൊക്കെണ്ടാവൊല്ലോ മ്ളെ കോയി മസാലപ്പൊടികള് നല്ല കാശ്മീരി മൊളകൊക്കെട്ടാണ്ടല്ലേ മ്ള് പ്പ വേണെ കള കാഷ് കുരുമൊളക് ഇല്ലെങ്കി കളറിട്ടൊട്ക്കാട്ട കോയി മസാലെ തേക്കുമ്പോ അപ്പ ആഹ് ചോപ്പ് കളറ് ചോപ്പ് കളറ് ഇണ്ടാവും വേണ്ടി ട്ടാണ് ആവ് എണ്ണ ഒന്ന് കൊർ കൊർച്ചണ്ണ അംൾ മാറ്റി വെക്കണം
ആഹ്
അപ്പ ചോറിട്ട് കൊട്ത്തിട്ട് അയിന്റെ നു മുകൾ കൂടെ അയ് മന്തിപ്പൊടിട്ടൊട്ക്ക പിന്നിം ചോറ് ഇട്ടൊട്ക്ക മന്തിപ്പൊടി ഇട്ടൊട്ക്ക പിന്നിം ചോറിട്ടൊട്ക്ക മന്തിപ്പൊടിട്ടൊട്ക്ക അവസാനം എന്തെയ്യണം ഈ കാനൽ എല്ല എണ്ണ ഇതിന് മുകൾ കൂടെ തളിച്ചൊട്ക്ക എല്ലോടത്തും ആണരീ സ്പ്രെഡ്ഡെയ്തൊട്ക്കണം
ആഹ് ഹ
പിന്നംള മന്തിന്റാ മ എഹ് കാണാള്ള ആഹ് ചൊർക്കിണ്ടാവ്വോല്ലോ അത്ണ്ടാവും ഇന്നിട്ട് നട്ക്കൊന്ന് കുയ് ത്തൊരും പാത്രം വെച്ചിട്ട് അംളാട്പ്പിലെ കണലിണ്ടല്ലോ
ആഹ്
ആഹ് കണലൈക്ക് ഒരു പാത്രത്തിക്ക് വെച്ചിട്ട് ആൻഅ ചോർന് നട് കൊന്ന് ചെർതായിട്ടൊന്ന് ചെർതായിട്ടൊരു കുയി കുത്ത്യാണ്ട് അയ്ക്ക് വെച്ചൊട്ക്ക ചെറ്യോരു പാത്രം മതി അംള തൂക്കു പാത്രത്തിന്റെ മൂടിയോ അങ്ങൻത്തെ ഇണ്ടാവൊല്ലോ
ആഹ് അതില് കനല് വെക്കണം
കണല്ട്ടൊട്ത്ത്ട്ട് നമ്മളെ സണ്ണോയ്ച്ചൊട്ക്ക
ആക്കാനല്ലെ ഏൺ അയ്ല്
തന്നൊയ്ച്ച പാടെന്നെ ഞമ്മളത് മൂടിയെക്ക
ആ
പിന്നെ ആവി എവ്ട്ക്കും പോവരുത് പിന്നെ അടില് കണലണ്ടാകാൻ പാടുള്ളു നല്ലോ എ തീ കത്തിക്കര്ത് കാരണം ഓൾറെഡി ഞമ്മള് ചിക്കൻ പൊര്ച്ച്ണല്ലോ ഇനി കൊറെ നേരം വേവിച്ചേണ്ട ആവശ്യല്ല ആവി ഒന്ന് പൊർ പൊന്തി വെരാനൊള്ളു പ്പാ കനലെന്നെ മ തി അപ്പൊ ഇരുപത് മിൻറ്റാ കനലിൽ വെച്ച്ട്ട്ണ്ടെങ്കില് നമ്മളെ റെസ്റ്റോറന്റ് കിട്ട്ണ അതേ മന്തിന്റെ അതേ ടേസ്റ്റില് ഞമ്മക്ക് മന്ദി ണ്ടാക്കിട്ക്കാ
ഉണ്ടാക്കാൻ പറ്റും ആ ആ അതാടി
പിന്നെ മയോണേഴ്സ് ണ്ടാക്കാ മയോണേഴ്സ് ഞാന് ഞാന്ണ്ടാക്കല് ഉരുളങ്ങെങ്ണ്ടല്ലോ അതൊന്ന് പിഴിങ്ങിട്ക്കും നല്ലോണം വേവണം ഉരുളൻ കെഴങ് പിഴിങ്ങിട്ത്ത്ട്ട് പിന്നെ മുട്ടന്റെ വെള്ള ണ്ടാവല്ലോ
വെള്ള വെള്ള ആ
ള്ള മാത്രട്ക്ക ഉരുളങ്ങെങ്ങ് മിക്സിന്റെ ജാറ്ക്ക്ട്ടൊട്ക്ക വെളുത്തുള്ളി ഒരഞ്ച് ജാറല്ലി എത്രെ നമ്മൾണ്ടാക്ക്ണെനൻസര്ച്ച് ട്ടോ
ആ മറ്റേ സൺഫ്ലവറോയൽ വാണ്ടേ
ആ സൺഫ്ലവറൊയ്ച്ചാ വെൾത്തുള്ളി ഇട്ടൊട്ക്ക പിന്നെ മു ട്ടന്റെ വെള്ളയിട്ടൊട്ത്ത്ട്ട് നല്ലോണ്ണം അടിച്ച്ട്ക്ക സൺഫ്ലവർ നമ്മള് അതൊന്ന് ആ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസൻസി ആവ്ണ വെരെ നല്ലോണൊന്ന് മിക്സിലിട്ട് നല്ലോണം അടിക്കണം
അടിക്കണോലെ ആ ആ
മയോണൈസു ആയി തണ്ണു പിന്നെ തക്കാളി കെച്ചപ്പ് അങ്ങൻത്തൊക്കെ അതും ണ്ടാക്കാ വേണെങ്കില്
അത് നമ്മള് വീട്ടിലെന്നെ ണ്ടാക്കുന്ന മയോണൈസാകുമ്പോ നമുക്ക് ശരീരത്തിന് ഹാനികരല്ല അല്ലെ
അല്ല അല്ല പൊർത്ത്ന്നൊക്കെ വാങ്ങുമ്പോ ഓലെ പലേ മോഡല്ലും ണ്ടാക്കാ ഈ
ഈ ഫ്രഷ് ക്രീം ഈ മ മയോണേസില് അവര് ഹോട്ടല്ല്ണ്ടാക്ക്ന്നവരും ഫ്രഷ് ക്രീം ചേർക്ക്ന്ന്ണ്ടോ
അതറില്ല അതൊരു വേറെ ടേസ്റ്റാണല്ലോല്ലേ
അതെ അതെ അല്ലാതെ അയ്ന്റെ രുചി ആ എൻക്കോന്നു അതാണെന്ന് തോന്ന്ണ്ടല്ലേ
അതാണ് തോണ്ണ്
ഇതില്ല് തൈര് കൂട്ടോ
തൈര് കൂട്ടൂല തൈര് കൂട്ടിയതായിട്ട് ഞാൻ തൈര് കൂട്ടലില്ല
ഇല്ലലെ
ഇല്ല നമ്മളെ സൺഫ്ലവറോയില് നമ്മളെ ഫ്രിഡ്ജില് കൊർച്ചേരം വെക്കണം
വെക്കണം ആ
തണുപ്പിച്ച്ട്ക്കണം സണ്ണ് പ്പടിപൊളിയാകും നമ്മക്ക് നേ ക്കൊയ്ച്ചാണ് ഞമ്മള് അടിച്ച്ട്ക്കും അടിപൊളിയായിട്ട് ഞാപ്പൊ ഇന്നലേ മിഞ്ഞാ മിനിഞ്ഞാന്ന്ണ്ടാക്കിനി മന്തി
അതെല്ലേ ഹ ഹ
നെയ്ച്ചോറും ബരിയാണി ഒന്നും ഇവിടെ അത്ര പോവൂല്ല മന്ത്യായ്ട്ട്ണ്ടെങ്കി കുട്ട ട്ട്യാൾക്ക് ഭയങ്കര ഇഷ്ടാ പൊർത്ത്ന്നൊക്കെ വാങ്ങണെങ്കില് എന്തോര് വെല അപ്പാ കോയീം സാധനും കൊട്ന്ന്ട്ട്ണ്ടെങ്കില് ഞമ്മക്ക് ഷ്‌
നമ്മക്ക് വീട്ടിലെന്നെ ണ്ടാക്കാലല്ലേ
ഉണ്ടാക്കിതിന്നാ
ആ
പ്പ ഞാനതികോം ഞാൻ ഞങ്ങള് കൊണ്ടര്ച്ചലില്ല വടെ ഞങ്ങള് ഫുള്ള് ഉണ്ടാക്കലാ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ.
ആഹ് അപ്പം നമ്മുക്ക് ആരോഗ്യത്തിനും കൊഴപ്പല്ല. നല്ല ഹെൽത്ത് ഹെൽത്തി ഫുഡ് ആയിട്ട് തന്നെ കഴിക്കാം. പിന്നെ ഈ കൂട്ടൂല്ലേ ഈ മന്തിയില്
നെയ്യ് കൂട്ടൂല്ല സൺ മാത്ര കൂട്ടുള്ളൂ.
സൺ മാത്രമേ
നെയ്യന്റെ നെയ്യ് ഒന്നും അങ്ങനത്തെ ഒരു ആവശ്യം ഇല്ല. സൺ മാത്രം മതി. നമ്മള് ബിരിയാണിയെക്കെ വെക്കുവാണങ്കി നെയ്യൊക്കെ വേണ്ടേ?
അതെ അതെ ബിരിയാണിക്ക് നമ്മള് നെയ്യ് കൂട്ടല്ലോ. അതാണ് ഞാൻ ചോദിച്ചത് നെയ്ന്റെ നീ നെയ്യിന്റെ കാര്യമൊന്നും പറയന്ന ഞാൻ കേട്ടില്ല
ഇല്ല നെയ്യില്ല. നെയ്യില്ലാത്ത ഇനി പലരും എങ്ങനെ ഉണ്ടാക്ക ൽ അറിയില്ല ചിലര് പറയും ഉള്ളിയൊക്കെ വാട്ടിട്ടാണ് ഇന്നാള് ഇപ്പ വേറെ ഒരാൾക്ക് പറഞ്ഞപ്പൊ ഉള്ളിയൊക്കെ വാട്ടിട്ട് ട്ടാണ് ഞാൻ മന്തി ഉണ്ടാക്കല് പറഞ്ഞേ.
അതെയതെ ഞാൻ ഇതുവരെ മന്തി ഉണ്ടാക്കിയിട്ടില്ല. ഒന്ന് നീ ഇപ്പൊ നീ പറഞ്ഞത് കൊണ്ട് എന്തായാലും ഒന്ന് ഉണ്ടാക്കിട്ട് കുട്ടികൾക്ക് കൊടുക്കണംന്നുണ്ട്.
ആഹ് അടിപൊളി കാരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ടി. എന്നിട്ട് എനിക്ക് വിളിക്കണ്ടി.
വല്യ ചെമ്പ് വാങ്ങണം.
നമ്മള് വീട്ടിലുള്ള പാത്രം മതി. കൊടു നക്കണെങ്കിൽ മതിയാമ്മള് ചെമ്പപ്പ പി പറഞ്ഞന്നപ്പപ്പോ അങ്ങനെ പറയാത്രോ ട്ടോ.
അതെല്ലേ
നമ്മള വീട്ടിലുള്ള ഏത് പാത്രത്തി ഏത് പാത്രത്തിലും നമ്മക്ക് ണ്ടാക്കാം
അതെല്ലെ ഈ കനല് എനിക്ക് ഈ കനലിന്റെ ഒരു ഡൗട്ട് മാത്രേ കു ഈനമ്മളെ ചോറ്റുപാത്രത്തിന്റെ മൂടി ഇതിനകത്ത് കനൽ വെച്ചിട്ട് നടക്ക് വെക്കണം അല്ലേ?
ആഹ് നടുക്ക് വെച്ചിട്ട് അയ്ക്ക് സൺ ഒയിച്ചിട്ട് അപ്പ തന്നെ മൂടി വെക്ക ദമ്മൽട്ട് വയ്ക്ക
ആഹാ അപ്പൊ കനല് പൊറത്തൊന്നും പോവില്ല
എവ്ടുക്കും പോകുല്ല
അപ്പൊ നമ്മളതെങ്ങനെ തിരിച്ചെടുക്കും എങ്ങനാ കനൽന്ന് എങ്ങനെ
പിന്നെ ഇരുപത് മിനിറ്റ് കയുമ്പോ ചൂടാക്കെആറിട്ട് പിന്നെ വെല്ലെ നമ്മളെന്തെങ്കിലും വെച്ചിട്ട് നമ്മള് പൊറത്ത ഒയ് വാക്ക അയ്ക്ക് അവാത്ത രീതി രീതില് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട ഒരു രണ്ടോ മൂന്നോ നാലോ കനൽ ഇട്ട് കൊടുത്ത മതി
ആഹാ വെറകിന്റെൻ വെറകിന്റെ കനല് അല്ലേ?
വെറകിന്റെ കനല്
അടിപൊളി സംഭവാടാ ഓക്കെ ഞാനാ ഉണ്ടാക്കിട്ട് നിനക്ക് അയച്ചു തരാംട്ടോ ഫോട്ടോ ഓക്കേടാ ഓക്കേടാ ശരി എന്നാലേ
ശരി